ഹലോ ഹലോ
ഹലോ
ആ കേൾക്കാവോ എന്തൊക്കെ ഇണ്ട് വിശേഷം എന്തൊക്കെ ഇണ്ട് വിശേഷം
നല്ല വിശേഷം
എങ്ങനെ മഴക്കെ ഇണ്ട് അയുടെ കാലാവസ്ഥക്കെ എങ്ങനെയാണ്
മഴ ഇന്നിപ്പോ കൊറച്ച് കൊറവ്ണ്ട് ഇന്നലിം മിഞ്ഞാന്നും ഒക്കെ നല്ല മഴയായിര്
ആ ഇവിടെ യും അങ്ങൻ തന്നെയെണ് ഇന്ന് മഴ പെയ്യ് ഇന്ന് കൊർച്ച് വെയില് ഒ ക്കെ ഇണ്ട് ഇന്നലെ ഭയങ്കര ഒരു മൂടിലൊക്കെ ആയിട്ട് ഇത്ര വേയിലൊന്നും ഇല്ലെയിരുന്നു മെനിയാന്ന് നല്ല മഴയായിരുന്നു അയിന്റെ തലേന്നൊക്കെ നല്ല മഴയായിരുന്നു പിന്നെ ഭക്ഷണം എല്ലാം. ആയോ?
ഇല്ല. ആയിക്കൊണ്ടിരിക്കിന്നൊള്ളൂ. അവിടെയോ?
ക്ക്ന്നെ ഇവടെ ഭക്ഷണ എല്ലാം ആയി എന്താണ് ഇന്ന് വെക്കുന്നത് ഭ ക്ഷണം. ഇണ്ടാക്കുന്നത് എന്താ എന്താ ആവ് ഉം ചോറും
ചോറും താളി പ്പും പിന്നെ കോഴി പൊരിച്ചതൊക്കെ ഇണ്ട്.
ആ താളിപ്പ് ന്താണ്? എന്ത് താളിപ്പാണ്.
തക്കാളി.
ആ തക്കാളി താളിപ്പ്. തക്കാളി എൻക്ക് ഭയങ്കര ഇഷ്ടള്ള ഒരു സാധനാണ് തക്കാളി താൾച്ചെ ഇങ്ങൾ തക്കാളി താളിച്ചെയിൽ ഉള്ളി ഇടോ
ഉള്ളി ഇടാറില്ല.
ആ ഞങ്ങളും ഇടാറില്ല. ചേലോൽ തക്കാളി താളിപ്പ് പർഞ്ഞാൽ എങ്ങനെയോച്ചാൽ അതെ പോലെതന്നെ ഉള്ളി അരിഞ്ഞിട്ട് എന്തെയും, അതെ പോ വെളിച്ചെണ്ണയിൽ ഇട്ടാണ്ട് വയറ്റിയിട്ട്. പിന്നെ അയിലേക്ക് തക്കാളി ഒയിച്ചിട്ട് കഞ്ഞി വെള്ളത്തില് വെറും കഞ്ഞി വെള്ളത്തിൽ മാത്രം താളിക്യ. മുളകു പൊടി പച്ച മൊ മൊളകുപൊടി മഞ്ഞ ഞ്ഞ പൊടിയോ അങ്ങനൊന്നും ഇടെയില്ലേയ് പക്ഷെ ഞങ്ങൾ വ അങ്ങനെയല്ലട്ടോ ചെലെ സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. ഏ തക്കാളി ക്ക് താളിപ്പ് ഇണ്ടാക്കൽ പിന്നെ ഞങ്ങൾ അങ്ങനെയല്ല.
ഇവിട ഭയങ്കര എളുപ്പമായിട്ടാ ചെയാറ്.
ആ ഞങ്ങള് നമ്മൾക്ക്. പിന്നെ പെട്ടെന്ന് തക്കാളി വേവാനൊന്നു വല്ല പണിയൊന്നും ഇല്ലല്ലോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി. കഴികി കഴിഞ്ഞാൽ തക്കാളി വേവല്ലോ ആ അപ്പൊ തക്കാളി വേവാ എളുപ്പണല്ലോ. നമ്മടെ പണി മറ്റേത് ഉള്ളി വേണമെങ്കിൽ തന്നെ. പണിയാണല്ലോ കു എടുക്കല്ലോ ഉള്ളി വേവണമെങ്കില്. പിന്നെ വേ ആ ആ. പിന്നെ ഇവനിങ്ങനെ എന്തെങ്കിലും ചായക്ക് കടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ടോ? എങ്ങനെയാണ്.
അങ്ങനെ ഇണ്ടക്കാറില്ല, ഞങ്ങളധികും- പുറത്തുന്ന് കൊണ്ടുവരാറാണ്.
ആ കൊണ്ട് വരലാവൂലെ പക്ഷെ ഞങ്ങളിവടെ ഉം എന്താണ് മഴയൊക്കെ ആയാൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ പൊരിക്കൽ തിന്നാൻ നല്ല രസാണല്ലോ വീട്ടില് ഇണ്ടാകുമ്പോ ചൂടോട് കൂടി തിന്നാൻ തന്നെ ഞങ്ങള് ലെ ഇതേപോലെ തന്നെ മെനിയാന്നൊക്കെ ഉള്ളിവടെണ്ടാക്കി ഇന്നിപ്പോ മഴമൊന്നും ഇല്ല്യല്ലോ ഇങ്ങള് ഉള്ളിവടൊക്കെണ്ടാക്കാറില്ലേ
ആ ഞങ്ങള് ഉള്ളിവിടെയൊക്കെ മഴയൊക്കെ ആമ്പോ ഉണ്ടാക്കാ ഇണ്ടാക്കാറ്ണ്ട് കാരണം ആ മുറ്റത്ത് ആ മഴയും അതേ പോലേ തന്നെ പുറത്തു ഇരുന്നു കഴിക്കുമ്പോൾ ഒക്കെ ഉള്ള ഒരു -
രസാണല്ലോ മഴ കാണാനും തന്നെ രസാ അതേപോലെ തന്നെ മയത്ത് പൊറ്ത്തിറങ്ങാനും ഒക്കെ നല്ല രസമായിര് ഇന്നലെ ഇതേ പോലെ ഇന്നലെല്ല രണ്ടു ദിവസം മുന്നേ മഴണ്ട് നല്ലോണ്ണം പെയ്തൊരു ദിവസം ഉണ്ടായിരുന്നല്ലോ ആ ദിവസങ്ങളിൽ ഞങ്ങൾ ഇതേപോലെ തന്നെ പാടത്തൊക്കെ പോയിരുന്നു ഈ കോട്ടക്കെ ഇത് കണ്ട് ഇപ്പ എല്ലാരും ഇങ്ങനെ പോന്ന്ല്ലേ എത്രേം ആൾക്കരവിടെ റീൽസ് എടുക്കാനൊക്കെ വന്നിട്ടുണ്ട് അറിയോ ഇതേപോലെ തന്നെ നല്ല രസാണ് എങ്ങനാ വെച്ചാല് പേറോടാണ് നടുക്കൂടെ റോഡാണെങ്കിൽ അപ്പറുംപ്പറും പാടാണ് നല്ല ഭംഗിയാണ് വളഞ്ഞിട്ട് തിരിഞ്ഞിട്ട് ള്ളൊക്കെ റോഡാണ് അപ്പം കാണാന് തന്നെ നല്ല രസാണ് അതേപോലെ തന്നെ ആസ്വദിക്കാനും- ഒക്കെ നല്ല രസം ഞങ്ങളിങ്ങനെ ഇതേപോലെ ന്നെ മയത്ത് നല്ലോണം പ്പനല്ല പോയിര്ന്നു അവിടെ പോയിര്ന്നു അപ്പൊ ഞങ്ങളിതേപോലെ തന്നെ ഫോട്ടോ എട്ക്കുമ്പോ ആ ചായക്കടണ്ടാവും ഉം ഉം അവിടെ ആ രസാണ് അ മയത്ത് പ്രത്യേകി ചായ കുടിക്കുമ്പോ ഒരു ആ തണുപ്പത്ത് ഉളെളാരു ചായയും അതേപോലെ തന്നെ ഒരു കടിയിൽ നിന്നുമ്പോൾ അതിന്റെ പ്രത്യേക രസമാണല്ലോ ഉം അങ്ങനെ പോകാറുണ്ടൊങ്ങളെങ്ങോട്ടെങ്കിലൊക്കെ
ആ ഞങ്ങള് എന്താണ് അധികം ഈ ആ എന്താ പറയാ ആഴ്ചയിലെ അവസാനത്തിലൊക്കെയാണ് ഞങ്ങള് പോവാറ്ള്ളത് അന്നാണ് ഏ ഭർത്താവിന് ഇതൊക്കെ ഇണ്ടാവാ
ആ ആ ഒഴിവ് ണ്ടാവണ ദിവസല്ലേ അങ്ങനെല്ലേ ഉ ഞങ്ങിങ്ങനെതേപോലെ തന്നെ ഞങ്ങളിങ്ങനെ ആ ഞങ്ങളിങ്ങനെ മയ ങ്ങനെ കൂടുതല് പെയ്തപ്പം പുറത്തിറങ്ങാനൊരു രസം അതേപോലെ തന്നെ ഞങ്ങളും എട് തന്നെ ഞങ്ങളവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കൊളയുണ്ട് ആ കുളത്തിന്റെ അവിടെ എന്താണ് നിറയെ അ അതിന്റെ മുന്നത്തെ ദിവസങ്ങളിലൊന്നും ന കുളം അങ്ങനെ വല്ലാണ്ട് ഒഴകിട്ടൊന്നും ഇല്ല ഇങ്ങനെ നടക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പോയിതത്തിന് ശേഷം ഒടുക്കാത്ത മഴയായിരിന്നു ല്ലോ അവിടെ പോയപ്പോ എന്റെമ്മോ ഓ വെള്ളം ഒന്നാകെ അങ്ങോട്ട് തിങ്ങി നിന്ന് പൊന്തിയിട്ടുണ്ടല്ലോ ഞമ്മക്ക് നടക്കാനും ഒുന്നിനും കഴിയുന്നില്ല കണണം നല്ല ഭംഗിയാണ് ഒരു വെള്ളച്ചാട്ടം പോലെയാണ് അപ്പൊ നല്ല ഭംഗിയായിരുന്നു കാണാന് ഈ ഞങ്ങള് ഇറങ്ങാന് എങ്ങനെ ഇറങ്ങാന്
ആഹ
കിടക്കാൻ കഴിഞ്ഞില്ല അതിന് തലേന്ന ദിവസം തലേന്ന് അതിന് മുന്നത്തെ ദിവസൊക്കെ നല്ല ഇത്ണ്ടായിരുന്നു ഞൻ കിടക്കാനൊക്കെ കഴിഞ്ഞിരിന്ന് കാരണം മഴ അത്ര സ്ട്രോങ് ഇല്ലായിരുന്നു പക്ഷെ ആ നല്ലങ്ങോട്ട് പെയ്താ മഴൽ നല്ലോണം അങ്ങോട്ട് വെള്ളം കൂടി അപ്പ ഞങ്ങളെ വീട്ടിലൊക്കെ കിണറില് വെള്ളം വെള്ളമൊക്കെ കൂടണമെങ്കിൽ ഇതേപോലെ തന്നെ നല്ലോണ്ണം തോട്ടിലൂടെ ഇതിലൂടെ ഒക്കെ വെള്ളം ഇങ്ങനെ പോകണം അപ്പോഴാണ് ഞങ്ങള വീട്ടിലൊക്കെ എന്താണ് കിണറിലൊക്കെ വെള്ളം കൂടാ പിന്നെ വേറെ എങ്ങട്ട് എങ്കിലും ടൂർറൊക്കെ ആ ആ് ആ മീനൊെ ആ് ഞ ആ ഭയങ്കര താണോന്ന് ഞാനൊക്കെ എത്രയോ ദേ അതുപോലെ തന്നെ എന്റെ ചെറുപ്ര ചെറുപ്രായത്തിൽത്തന്നെ ഇതുപോലെ തന്നെ തോട്ടിൽ എത്രോ പോയിട്ട് മീന നമ്മള് രണ്ട് മുണ്ടൊക്കെ പിടിച്ച് രണ്ട് രണ്ടാള പിടിച്ചണ്ട് അങ്ങനെ ഒക്കെ എത്രയോ ഞങ്ങൾ ഒക്കെ ചെയ്തിട്ട് ചെയ്തിട്ടിണ്ട് മീൻ എത്രയോ ഇവിടെ കിട്ടും കുറേ ചെറ ചെറിയ ചെറിയ മീനുകൾ കിട്ടും എന്നിട്ട് അതെന്ത്‌ ചെയ്യും ഞങ്ങൾ എന്ത്‌ ചെയ്യും കിണറിൽകൊണ്ട് കൊണ്ടുപോയിയിടും എന്നിട്ട് കിണറിൽ ഞാൻ വേനൽ മഴക്കാലം ആയാ കിണർത്തെ വെള്ളമൊക്കെ ഏകദേശം വറ്റൂലേ അപ്പൊ എന്ത് ചെയ്യും അറിയോ ആ നീ നന്നായിട്ട് അതിൽ ചാവും കിടന്നാണ്ട് മഴക്കാലത്ത് കൊണ്ട് അപ്പൊ ഇടുന്നത്താവും അത്‌ വേനൽക്കാലം ആയാ വറ്റി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഞങ്ങളെ ആദ്യക്കെ ഞങ്ങള കിണറ് വേഗം വറ്റുമായിരുന്നു പിന്നെ ഞങ്ങളിപ്പം വറ്റിട്ട് ഞങ്ങ കുറെ കൊയൽ കിണർ അടിച്ച് അതിന് ശേഷം പിന്നെ നമ്മക്ക് വേറെ വെള്ളം ചീക്കോട് അങ്ങനത്തക്കെ ഒരു ജലനിധി അങ്ങനത്തൊക്കെഒരുവെള്ളം കിട്ടുന്നുണ്ടല്ലോ ഇപ്പൊ ഇപ്പം വേറെ വേറെ എങ്ങനെ കിട്ടുന്നുണ്ടല്ലോ അങ്ങനത്തെ വെള്ളം കിട്ടുന്നോണ്ട് ഇപ്പം കിണറിൽവെള്ളം എല്ലാം ഉണ്ട് ഇപ്പോമഴ പെയ്തതു കൊണ്ട് വെള്ളം നന്നായിട്ട് കൂടിയിട്ട് ണ്ട് അവിടെ വെള്ളം അങ്ങനെ കൂടിയിട്ടില്ലേ നിങ്ങ എങ്ങനെ കിണറാണോ കൊയ ആണോ
ഞങ്ങളത് കിണറാണ് ഞങ്ങളതിന്ന് പറഞ്ഞാല് ഈ പ്രദേശത്തുള്ള ഒരു രണ്ടു മൂന്നാളുകളുടെ ഒരു കിണറാണ് ഞങ്ങളിതന്ന് പറയണത് അതിൽ അങ്ങനെ മീനോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാല അവര് പണ്ടത്തെ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞൽ എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും അതേപോലെ ആസ്വദിക്കാനും പറ്റുന്നൊരു സമയമായിരുന്നു
ആ ആ അങ്ങനത്തൊരു ഇല്ല ഉം ഇപ്പ അങ്ങനത്തെതൊന്നും ഇല്ല കുട്ടികൾക്ക് അങ്ങനത്തെ എൻജോയ് ചെയ്യണം ഇതാക്കണ എന്നൊന്നന്നില്ല പണ്ടൊക്കെ നമ്മളൊരു മഴ പെയ്താതെ തന്നെ നമ്മള് കടലാസ്കൊണ്ട് തോണി ഉണ്ടാക്കാൻ തുടങ്ങും ഞാനൊക്കെ എത്രയോ ഉണ്ടാക്കി ണ്ട് വെള്ള തി ഒഴിക്കാൻ നമ്മുടെ മുറ്റത്തു കൂടി കെട്ടിനിക്കണ വെള്ള ണ്ടാവല്ല നമ്മള ഇങ്ങന വൈതാ അതിലേക്ക് നമ്മൾ എന്നിട്ട് അതും ഉം പോകുന്നതും ഇങ്ങനെ നോക്കി നിക്ക അത് ഇങ്ങനെ പോയിട്ടില്ലെങ്കിൽ അതിൽക്ക് ഇങ്ങനെ വെള്ളം തേകി തേകി ഇങ്ങനെ കൊടുക്ക അങ്ങനെ ആയിരുന്നല്ലോ നമ്മളൊക്കെ രസായി ഓ ആ ഇപ്പൊന്നും അങ്ങനെ ഒന്നുമില്ലഇപ്പൊ ആരും അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പൊക്ക എല്ലാരും ഫോണ് മൊബൈൽ ഫോണ് അതാണ് ആ അതാണ് അതെ ഗെയിം കളിക്കുക അതേപോലെന്നെ വീഡിയോ കാണ ഇങ്ങനെ തന്നെയാണല്ലോ ഇപ്പ അല്ലാതെ വേറെ പുറത്തോട്ടുള്ള അങ്ങനെ അങ്ങട്ട് മഴയാണെങ്കിലും അവർക്ക് അതൊന്നുമില്ല അവർക്ക് മൊബൈൽ ഫോണ് ങ്ങനെ ആ ഇപ്പ അങ്ങനെയാണ് ആദ്യത്തെ പോലെയൊന്നല്ല ആദ്യമൊക്കെ നല്ല രസമായിരുന്നു അതുകൊണ്ട് ആദ്യം നമ്മളൊക്കെ കൊറേ മഴ ആസ്വദിച്ചു ചെയ്തിരുന്നു പ്പത്തെ കുട്ട്യാൾക്ക് അത് അസ്യ ക്കാനും കഴിയി ല്ല അതേപോലെ തന്നെ ഇതാക്കാനും കഴിയുന്നില്ല അങ്ങനെണ് ആ മനസിലാവില്ല അത് ആ അവർക്ക്തൊന്നും മനസ്സിലായില്ല മാണെങ്കിൽ നോണ പറയാണ് എങ്ങനെയാണ് അപ്പോ പറയും ഞാൻ ഫോൺ കളിക്കാതിരിക്കാൻ കളി പറയുകയാണ് അങ്ങനെ ഓരോന്ന് പറയാ ചെയ്യ അവര് അവർക്ക്തറിയില്ല അവര് നമ്മള് പറയുന്ന ആ അതാണ് ഇപ്പൊ മഴൊക്കെ കൊള്ളിപ്പിക്ക ആ ആ അതുമല്ല അവര് കൊള്ളാത്ത മഴ മാഴയൊക്കെ കൊള്ളുമ്പോൾ പെട്ടെന്ന് വരും ചെയ്യും ഓരോ അസുഖങ്ങൾ ഇപ്പം പല അസുഖങ്ങളൾ ഉണ്ടല്ലോ മഞ്ഞപ്പിത്താൻ നിപ്പ മഞ്ഞ ഇപ്പം നിപ്പ വൈറൽ പനി ഇപ്പം എല്ലോട്ത്തും വൈറൽ പനിയാണ് കൂടുതൽ ഇപ്പൊ എവിടെയോ എവിടെയൊക്കോ നിപ്പ കണ്ടെത്തി സ്ഥിരീകരിച്ചു ഞാൻ വാർത്തയിൽ കേട്ട്
ആ ഇപ്പൊ വേറെ പല രോഗങ്ങളും ഉണ്ട് നമുക്ക് അതൊന്നും അങ്ങട്ട് നമ്മള അടുത്ത് വരാത്ത കൊണ്ട് നമുക്ക് അത്ങ്ങട്ട് അംഗീകരിക്കാൻ പറ്റാത്തതാ
അംഗീകരിക്കാൻ പറ്റണില്ലേ നമ്മൾ അടുത്ത് വരാത്ത കൊണ്ട് നമ്മൾ അടുത്ത് വരുമ്പോഴാകും നമ്മള് അതിനുള്ള ഇത് മുൻകൂർ ക്കലന്നെ ഇത് എവിടെങ്കിലൊക്കെ കേട്ടാ മാതിരി നമ്മൾ ഒഴിവാക്ക് ക്കെനായി ചെയ്യുന്നത് നമ്മൾ അതിനുള്ളത് ചെയ്യണില്ല ഇപ്പം ഉം ആ പല സ്ഥലങ്ങളിലാ ആ മ്മ ആ അതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീ ട്ടിൽ നിന്നൊക്കെ ഹെൽത്ത് നിന്നൊക്കെ ആൾക്കാര് അധികം വരലുണ്ടായിരുന്നു അതേപോലെ തന്നെ വെള്ളം കെട്ട കെട്ടിനിക്കുന്നുണ്ടോ ചിരട്ടയില വെള്ളം ഉണ്ടോ ഇങ്ങനെയെല്ലാം. ഇതാക്കണം അങ്ങനെ എന്തെങ്കിലുലൊക്കെ അവര് ആഹ് കാര്യാക്കീല അവര് വരുമ്പം അതേപോലെ തന്നെ ഞങ്ങള് എന്നൊക്കെ പറഞ്ഞ ക്കെ അങ്ങനെ ഹെൽത്തീന്ന് വൈകു നേഴ്‌സറീന്നൊക്കെ വന്നിട്ട് എന്തേയ്തു ബ്ലീച്ചിങ് പൗഡർ ഇടും വെള്ളത്തില് ഓ ആ ബീച്ചിംഗ് പൗഡറ് ഇട്ടാലോ കുടിക്കാനൊക്കെ വെള്ളം കഴിയൂലേനു അമ്മാതിരി ഇടലാവോ അവരിടാ നമ്മൾ ഇട്ടോളാന്ന് പറഞ്ഞ അവര് കേക്കൂല വെള്ള അവര് ശുദ്ധീകരിക്കാണേ പക്ഷെ നമ്മക്ക് അതിന്റെ ചൊയ പറ്റ് ണില്ല അതാണ് പ്രശ്
ഉം ഉം നമ്മളെ കൊറെയൊക്കെ നമ്മളെ ആരോഗ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ കാലം നമ്മളെപ്പെളും പൊറത്ത് പോയി കഴിക്ക് അങ്ങനെയുള്ളൊക്കെ പരിവാ ടികളാണല്ലോ
ആദ്യമൊന്നും അങ്ങനെ അല്ലല്ലോ ആദ്യം ഈ ചക്ക കൗ ത്ത് ഉം കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കൂടുതൽ പൂള അതേപോലെ തന്നെയാണല്ലോ ഇപ്പ അങ്ങനൊന്നും അധികു അധികൊന്നും ഉണ്ടാക്കാറില്ലല്ലോ ആരും അങ്ങനെയൊന്നും ഇപ്പൊ ഒക്കെ പൊറത്ത് നിന്ന് പൊറ ആ വേറെ നമ്മളെ അതൊക്കെ നമ്ക്ക് നമ്മുടെ ശരീരത്തിന് ഭയങ്കരായിട്ട് കേടാണല്ലോ എന്നാലും നമ്മക്കത് മനസ്സിലാവൂല ആരെങ്കിലും ഇതേപോലെ തന്നെ എവിടെങ്കിലൊക്കെന്തെങ്കി കേൾക്കും കുട്ടി ഇത് കഴിച്ച മരിച്ച് അങ്ങനെ പേടിയാ എവിടെങ്കിലോക്കെ
നമ്മുക്കും എന്താണ് പുറത്ത് പോയി കഴിക്കലന്ന് കുറച്ച കൂടി സുഗം എന്താ പിന്നെ വീട്ടിലെ പണികളൊന്നും ചെയ്യണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇതും വരും.
ഞമ്മളും ഏഹ് ആഹ് ഉണ്ടാക്കുന്നത്. വീട്ടിലെ പണികളൊന്നും നമ്മള് ചെയ്യേണ്ടല്ലോ ഒക്കെ പുറത്തന്നാക്കിയാല്. ഉം അതാണ് നമ്മക്ക് ക്കും പണി കുറഞ്ഞ കിട്ടും അതാണ് ഉം ആഹ് ആഹ് അതാണ് ഇപ്പം പുറത്ത് അയിന് ഒന്നും കിട്ടാത്തതായിട്ട് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് കൂടുതൽ മടിയാണ് ഇപ്പൊ ഉണ്ടാവുന്നത് ഏഹ് ആഹ് അതാാണ് ഏത് ചെറിയ സാധനം ആയാല ഇപ്പൊ പുറത്തുനിന്ന് കിട്ടും അപ്പൊ വേഗം നമ്മൾ എന്ത് ചെയ്യും ഇനിയിപ്പോ ആരെങ്കിലും വന്നാലും നമ്മൾ ഇണ്ടാക്കാൻ ല്ലല്ലോ ഒക്കെ പുറത്ത്ന്ന് പോയി വാങ്ങാണ് ചെയ്യുന്നത് ആ ചെറിയ പൈസയള്ളു അതെ വാങ്ങാവുന്നുള്ള അതാണ് ഉം ന്നാ ആയിക്കോട്ടെ
വീട്ടിലാണെങ്കിലിപ്പോ പ്രത്യേകിച്ച് ഇപ്പോ മഴക്കാല ആയത് കൊണ്ട് നമുക്ക് ഒറങ്ങി എണീക്കാനൊക്കെ
ആ ഭയങ്കര മടിയാണ് രാവിലൊക്കെ എന്ത് മടിയാ എന്നാ ഞാൻ വിളിക്കട്ടോ നിങ്ങളെ വിളിക്കട്ടോ ശെരി കുറച്ച് പണിയുണ്ട്ട്ടോ ഒക്കെ വിളിക്കാ
ആ ഓക്കെ